ലോ
സുഖാണോ?
സുഖാണ്. അവിടെ സുഖാണോ?
ആഹ് സുഖാണ്.
എ, എന്താ ചെയ്യ്ണേ
ഞാൻ റമ്പൂട്ടാൻ കഴിചോണ്ടിരിക്കുവാ
അത് ശെരി, എന്താ വീട്ടില്ണ്ടായതാണോ
ആഹ
അത് ശെരി എവ് എന്താ എന്താ ജോലി, പഠിച്ചോണ്ടിര്ക്കാണോ?
ഹലോ
പഠിച്ചോണ്ടിര്ക്കാണോ?
ആ ഞാൻ സ്റ്റുഡന്റാ, ഇയാളോ?
ആ ഞാനും സ്റ്റുഡൻറ്റാണ്.
ഏജെത്ര
എന്താ അതൊന്നും നമ്മള് പ പറയാൻ പാടില്ലല്ലോ
ഏജ് പറയാം ഏഹ് പേര് പറഞ്ഞൂടാ, സ്ഥലവും പറഞ്ഞൂടാ
ഓഹ്, എനിക്ക് വയസ്സ് ഇരുവത്തൊന്ന്
ഇരുവത്തിഒന്ന്, ആഹ് സെയിംബിച്ചന്നെ
അത് ശെരി, എന്തിനാ പഠി ക്ക്‌ണത് എന്തിനാ പഠിക്ക്‌ണത്?
ഞാൻ ഏഹ് പ്ലസ് ടു കഴിഞ്ഞ് നിക്ക്‌ന്ന്
അത് ശെരി, ഞാന് എന്താന് ഡിഗ്രി ചെയ്തോണ്ടിരിക്ക, ഡിഗ്രി തേർഡിയറായി
ആഹ് ആഹ്
അങ്ങനെ, അപ്പൊ പ്ലസ്ടു കഴിഞ്ഞിട്ടിനിപ്പന്താ നോക്ക്‌ണത്?
ഡിഗ്രി.
അത് ശെരി, നാട്ടിലന്നെ ചെയ്യാനാണോ?
ആഹ്
അത് ശെരി, എന്തിനോടാ താല്പര്യം
ബികോമോ അല്ലെങ്കിൽ ഏഹ് സി എ എയോ
ഓഹ്, കൊള്ളാം. മറ്റേ, എക്കൗണ്ടിങ് അതിനോടാണോ താല്പര്യം
ആഹ്
അത് ശെരി. എന്താപ്പൊ നിങ്ങൾക്ക്‌ ക്ലാസ് അഡ്മിഷനൊക്കെ കൊടുത്തിട്ടോ ഞാൻ പ്ലസ്റ്റൂല് ബയോ ബയോസയൻസായിരുന്നു പഠിച്ചത്.
ആഹ്
അങ്ങനെ പഠിച്ചു പിന്നെ ഞാന് ഇവിടെ ഏഹ് പൊറത്ത ഞാൻ പഠിക്കുന്നത് ഈറോട് പറയുന്ന തമിഴ് നാട്.
ഓക്കെ.
അവിടെ ഞാൻ ബിയൂട്ടി ചെയ്തോണ്ടിരിക്കുവാ, ഒക്യുപേഷ ൻ തറാപ്പിൽ കേട്ടിട്ടുണ്ടോ?
ആഹ്
ആ അതിന് പഠിച്ചോണ്ടിരിക്ക ഞാൻ
ഓക്കെ ഓക്കെ
അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഭക്ഷണൊക്കെണ്ടാക്കാൻ അറിയോ
ഇല്ല
അ പിന്നെ വീട്ടിലങ്ങനൊന്നും പഠിക്കല്ല അപ്പൊ നമ്മളൊന്നും ചെയ്യില്ല പൊറത്തു പോയി നമ്മൾ തന്നെടു പിന്നെല്ലാം ഇണ്ടാക്കാൻ പഠിപ്പിച്ചോള്ളും അങ്ങനെയായിട്ട് എന്താ രാത്രി കഴിച്ചേ
പുട്ട് പുട്ട്
പുട്ടോ
ആ
മ് പുട്ടും
മീങ്കറീം
കൊള്ളാം കൊള്ളാം
ഹഹ
എനിക്കിഷ്ട എനിക്ക് ഭയങ്കര ഇഷ്ട പുട്ടും മീങ്കറിം
മ്
അത് പ്രത്യേകടേസ്റ്റ്ണല്ലോ
ആഹ അതെ
അങ്ങനെ പിന്നെ വേറെന്താ?
ഇഷ്ടപ്പെട്ട കള്ളറന്താ?
ഇഷ്ടപ്പെട്ട കലാരോ
ആഹ
അങ്ങനെചോയിച്ചാല് എനിക്ക് റെഡ് ഭയങ്കരഇഷ്ട്ടാ
ഉം ഉം
ട്ടുംബ്ലാക്കും ഭയങ്കരഇഷ്ട
ഉം ഉം ബ്ലഡ്ഇഷ്ട്ടാ?
ബ്ലഡ്ല്ല റെഡ്
ആഹ
കളറല്ലേചോയിച്ചത് കളറ്ബ്ലാ ടും തമ്മിൽ എന്താ ബന്ധം ഐ മീൻ ഇൻക്കാ റെഡ്ഡി ഇഷ്ടാണ്ന്ന ഞാപറ ഞ്ഞത്
ഓക്കെ ഓക്കെ
അങ്ങനെയൊക്കെആയിട്ട് ങ്ങനെ പ്ലസ്റ്റുലൈഫോക്കെ എങ്ങനെണ്ടായിനു അടിപൊളിയയിരുന്നോ?
ആഹ് അടിപൊളിയാ
അത്ശരി ഏത് ഏത് സ്കൂള്ളാപഠിച്ചത്?
ഞാൻ ഉം അരിവിക്കരഅരിവിക്കരാ ഗവൺമെന്റ്
ആ ഓകെ എങ്ങനെണ്ടയ്രുന്നു മാർക്കൊക്കെപ്ലസ്റ്റുല്?
ഉം മീഡിയംലെവല്
ആ ഓക്കെഓക്കെ പെർസെന്റേജ്?
ഉം പെർസെന്റേജ് എഴുപത്തിയഞ്ച്
ഓ ഓക്കേഓക്കേ കൊമേഴ്സാണോഎടുത്തത്?
ആഹ കൊമെയ്സ്
അത് ശരി
ഉം
അങ്ങനെ എന്താ എവീട്ട ഞാൻപഠിച്ചത്
മം മം
കുന്നാണ് ഞാനുംഗവൺമെന്റാപഠിച്ചത് ടെൻത്ത് വരെഞാൻ പ്രൈവെറ്റെയിരുന്നു പിന്നെനിക്ക് ഗവൺമെന്റിപോണം ഒരാആഗ്രഹംവന്നിട്ട് അങ്ങനെപോയതഞാന്
അങ്ങയിട്ട് നിങ്ങൾക്കവിടെറേഞ്ച്ല്ലേ കറക്റ്റ്? ഹലോ റെയ്ഞ്ച്ല്ലേ?
ആഹ കേക്കാലോപറങ്ങോ
ആണപ്പ എന്തര കൊറെേനേരം മിണ്ടാണ്ട്നിൽക്കുന്നമാതിരി ഫീലീയ്യൻക്ക്
ആഹ തറന്നുപോയായിരുന്നു
എന്താണ്?
കറണ്ട്കറണ്ട്
അവിടെ നല്ലമഴയണെന്ന്പറഞ്ഞല്ലോ നാട്ടിലൊക്കെ?
ആഹ അതെ
ഇവിടെയ്ന് പെരുംവെയില ഇവിടെമഴപോയിട്ട് ഒരുതണവ്പോലുംല്ല
ഇപ്പം വേല്ല അവിടെ
ആ അവിടെ സീൻ വെയില് വെയില് വെച്ചാല് ചില്ലറ വെയിലൽ ഒന്നല്ലേ മേത്ത്ങ്ങനെ തൊടുുംമ്പരെ പൊുള്ളും
ഉ
അങ്ങനത്തെ വെയിലൽവിടെ പിന്നെ ഇവിടെ രാത്രിയ്യാൽ നല്ല തണവ് വരും മീൻസ് ചുറ്റുമലകളാ അപ്പൊ മലയുടെ ഉള്ളിലാണ് ഈ സ്ഥലം അപ്പൊ രാത്രിയില് ഒരു തളവ് കിട്ടും പക്ഷെ എന്നാലും ഭയങ്കര ഓൾമോസ്റ്റ് ഒരു ടൈം മൊത്തം ഭയങ്കര ചൂടായിരിക്കും ഉച്ചക്ക് ൊക്കെ നമുക്ക് രാവിലെ തട്ടിട്ടൊരു അഞ്ച മണി വരെ പുറത്തിറങ്ങാന്ന് പറയണത് അത്ര പാടവിടെ അത്ര വേയില ഇപ്പൊ നാട്ടിൽന്ന് വീട്ടുകാാര് വിളിക്ക ുമ്പ പറയും അവിടെ മഴയണ് തണുപ്പാണെന്നൊക്കെ പറയുമ്പോ ഇവിടെ അതിന്റെ ചെറിയൊരു ശാഖ പോലും ഇല്ല
ഉം ഉം ഉ ഓക്കെ ഓക്കെ
അങ്ങനെയായിട്ട്
അങ്ങനെയൊക്കെയാണ് വീട്ടില ആാരൊക്കെ ഇണ്ട്
വീട്ടില അമ്മ പപ്പ അനിയൻ അനിയത്തി ചേട്ട
ഓ അപ്പൊ ഏർ നീ എന്താ ചെ നീ രണ്ടാമത്തെ മോളാണോ
ആഹ
ഓ ചേട്ടന് എന്താ ചെയ്യുന്നത്
ഉ ചേട്ട ഷോപ്പ്
ഏ
ഷോപ്പ് ഷോപ്പ്
ഓ ഷോപ്പല്ലേ ഓ ഫ അനിത്യ
അവള് അഞ്ചില്
എത്രയന
അഞ്ചില് അഞ്ചില്
അഞ്ചില്
ആഹ
നൈസ് അവിടെ നിങ്ങള അടുത്തന്നെയാണോ പഠിക്കുന്നത്
ആഹ
അത് ശരി പിന്നെന്താ വേറെ പരിപാടികൾ
പിന്നെന്താ പെറ്റുണ്ടോ അവിടെ
എന്തേ റേഞ്ച് കിട്ടണില്ല്യാ
പെറ്റുണ്ടോ പെറ്റ് പെറ്റ്
പെറ്റ് ഹ് ഹ് ഹ് ഞാൻ നെറ്റ് നെറ്റ്ന്ന കേക്കണത് പെറ്റൊന്നുല്ല്യ ഇവിടെ ഞ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ നോക്കാൻ ടൈമില്ല്യ അപ്പോ പിന്നെ പെറ്റ് കൂടി ആ യാ എല്ലാം കൂടീട്ട് എങ്ങനെ മാനേജ് ചെയ്യും നാലര അഞ്ച് മണി വരെ ക്ലാസ് ഇണ്ടാവും ക്ലാസ് കഴിഞ്ഞ് വന്നാല് ഞങ്ങള് വിടെ പി ജി പൊറത്തേ അപ്പൊ നമക്ക് അറിയാലോ നമ്മളെന്നെ സെൽഫായി കുക്കെയ്യണം പല കാര്യങ്ങളും ഉണ്ടാവും കുക്ക് ചെയ്യാന് ഉണ്ടാവും വൃത്തിയാക്കാന് ഉണ്ടാവും ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടാവും എല്ലാംണ്ടാവും എല്ലാം കഴാണ്ടാവും കോളേജീത്തെ വർക്ക്സ് ഉണ്ടാവും അസൈൻമെന്റ്സ് ഉണ്ടാവും എല്ലാം കൂടി ആവുമ്പോത്തിന് നമുക്ക് ടയേർഡ് ആവും പിന്നെ നമുക്ക് വീട്ടിലേക്ക് വിളി ഇല്ല്യ ഇല്ല്യ ഇല്ല്യ കഴിഞ്ഞിട്ടില്ല്യ
ഓക്കെ ഓക്കേ
മേരേജ് ഒന്നും കയിഞ്ഞിട്ടില്ല പഠിപ്പ് കഴിഞ്ഞിട്ടേ മേരേജൊക്കെ ഉണ്ടാവുള്ളൂ എന്തായാലും
ആഹ് ആഹ്
അങ്ങനേ ആയിട്ട് അതെന്താ അങ്ങനെചോയിച്ചേ സൗണ്ട് കേട്ടപ്പോ അങ്ങനെ തോന്നിയോ
അത് ശരി..... മേരേജൊന്നും കഴിഞ്ഞിട്ടില്ല... അങ്ങനെ നമ്മളിപ്പോ എന്തായാലും പഠിക്കണയിന്റെ എടേല് നമ്മള് മാരേജ് ചെയ്യാതിരിക്ക്ണാവും നമുക്ക് നല്ലത്..... കാരണം പഠിപ്പ് എന്തേലും ആയാല് നമക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് കഴിക്കാലോ..... മേരേജൊക്കെ ഇഞ്ഞും സമയണ്ടല്ലോ.....
അതെ
ഇങ്ങനെ
എന്റെ പപ്പക്ക് എന്താ ജോലി.....
പപ്പ ഏ അ സ്കൂൾല് വർക്ക് ചെയ്യുന്നു.....
അത് ശെരി സ്കൂളിലെന്താ മാശാനോ....
ആഹ്....
അത് ക്ഷ ഏത് സബ്ജെക്റ്റ്.. ചെയ്യാ....
ഉം പപ്പാ ഇംഗ്ലീഷ്....
ഓ.. ഗവൺമെന്റാണോ...
ആഹ്....
ഓ കൊള്ളാം കൊള്ളാം...... അത് ശരി...... പിന്നെന്താ കോളേജില് പോവാന് ഭയങ്കര. ഇഷ്ടായി ട്ടാണോ ഇരിക്കണത് അതോ.. എക്സൈറ്റ്മെന്റ് ഒക്കെ കോളേജ് ലൈഫ്'പറ്റി ആലോയ്ചിട്ട്.......
ഇല്ല്യ ഇല്ല്യ ഇയാക്കോ.....
എനിക്കെന്തുച്ചാല്... കോളേജ് ലൈഫ് മടുത്തു പിന്നെ ഞങ്ങള്... പ്ര പ്രഷണൽ സിഗ്രി കോഴ്സായത് കൊണ്ട് ഞ്ഞങ്ങക്ക് മെയ്നായിട്ട് പഠിപ്പ് പഠിപ്പ് പഠിപ്പ് അതാണല്ലോ മെയ്ന് സോ എൻജോയ്മെൻറ്സിനേക്കാൾ.. പഠിപ്പാണ് ഇവടെ.... ഹലോ കേൾക്കാല്ല്യേ..
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ......
പിന്നെയൊക്കെ മെയിൻ പഠിപ്പാണല്ലോ ഇവിടെ മെയിന്. അപ്പൊ നമുക്ക് കോളേജ് ലൈഫ് എൻജോയ്മെന്റ് അതൊന്നുല്ല്യ കാരണം കോളേ കോളേജ് പറഞ്ഞാല് ഒര് ഒര് പട്ടിക്കാട്ടിലാണ് കോളേജ്‌ലൈഫൊന്നും ണ്ടാവില്ല നമ്മള് ഇവടെ ഫ്രണ്ട്സിനെറ്റ് ഉണ്ടാക്ക്ണ ആ ഒരു വൈബ് അങ്ങൻത്തെ ഒരു ലൈഫ് അത്ര.......
ആഹ.....
അങ്ങനെയൊക്കെ
ആഹ.
വീട്ടിൽ നിന്ന് പഠിക്കണത് തന്നെയാണ് രസം ഒരു സൈഡിൽ നമുക്ക് കുറെേ ലൈഫ് എക്സ്പീരിയൻസുകൾ കിട്ടും.... പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും വീട്ടിൽ നിന്നന്ന് പഠിക്കണതിന്റെ ആ ഒരു ഇത്എന്തായാലും നമുക്ക് ഇവടങ്ങനെ കിട്ടില്ല പിന്നെ എന്താ വച്ചാല് ഇങ്ങനെ ഒക്കെ പഠിച്ചാല് നമുക് എവിടെ പോയലും നമുക്ക് ഒറ്റക്ക് നിക്കാൻ പ മീൻസ് എന്തും നേരിടാനും കൊറെ കൊറെ എക്സ്പീരിയൻസ് ഉണ്ടാകും നമുക്ക് അങ്ങനെ നമ്മള് കുറച്ചൊരു ബോൾഡ് അവനോകെ നല്ലതായിരിക്കും
ഓക്കെ ഓക്കെ....
അങ്ങനെ..... അങ്ങനെ അപ്പേന്താ ഇ ഇപ്പളൊക്കെ കെടുക്കുകാ ഓക്കേ ഓക്കെ ശരി ബൈ......
ഓകെ ബൈ